ആഹ ഹലോ കേൾക്കുന്നില്ലേ
ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ അപ്പൊ കേൾക്കാണ്ട് ഞാൻ പറയുന്നണ്ട് കേൾക്കുന്നില്ലേ ആഹ എന്തൊക്കെയ എന്ന എന്നിട്ട് ശേഷം ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു
ആഹ എന്തൊക്കെയ ഒന്ന് ചോറിന്ന എന്ത ഇണ്ടായിന്ന്
ചോറിന് ഇന്ന് എന്താ മീയിനായിരുന്നു
ആഹ ഇീനിപ്പൊരി തോരണ അങ്ങനെ ന്ന വേണ്ട എവിടെ ആരൊക്കെ വീട്ടിലുള്ളത്
വീട്ടില് ഹസ്ബന്ഡ ഞാനള്ള കുട്ടികള് സ്കൂൾ പോയി പിന്നെ ഒന്ന് ചെറിയ കുട്ടിയ
ആ ഇവിടെ ഞാനും ഹസ്ബൻഡും മൂന്ന് കുട്ടികളാണ് സ്കൂള് പോയി അവര് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉമ്മ ഇപ്പുണ്ട് ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ പോയി വന്നപ്പോ ഇവിടെ ഇരിക്കും ഡ്രസ്റ്റ് ചെയ്യ വന്ന ഇവിടെ തല ചായച്ച കെടക്കയാണ് മഴായിണ്ട് വെഴുക്കി വീട്ട് ഉ വെഴുക്കി വേണിട്ടെ വെഴുക്കി വേണിട്ട ഉമ്മാന്റെ കാല് ഉ ഉ എന്താണ് എല് പൊട്ടുണ്ട് ഇപ്പൊ പ്ലാസ്റ്റർൊക്കെ ഇട്ട് കൊടുന്ന ഇരിക്കയാണ് ഇ ഇപ്പോൊ രാവിലെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു സ്ക്രൂ വെള്ള തിരക്കും സ്ക്രൂ ചോറാക്കാനും അതിന്റെടൽ കൂടെക്ൂ ചോറ് വേണ്ടത കൊണ്ട് അതിനിടേൽ കറികളൊക്കെ പെട്ടെന്ന റെഡി ആക്കും അങ്ങനെ ആ തിരക്ക കൂടെ അതൊക്കെയാണ് കഴിയും അത് കഴിഞ്ഞ പിന്നെ ഓല ഉണ്ടാക്കന്ന് കുറച്ച നേരം റെസ്റ്റ് ചെയ്ട്ട് ചോ പണത്തിനാണ് ഉമ്മാക്ക് ഇത് പറ്റിയത് അപ്പ ഉമ്മാനായിട്ട് പിന്നേും പോയി ഡോക്ട തട്ടടുത്ത് പോയി ഇപ്പോ വന്ന ഇരിക്കയാണ് ഇപ്പൊ കുളിച്ചിട്ടില്ല കുളിക്കാണ്ട് അ പറ്റിണ്ട ഇപ്പൊ കുളിക്കല നനക്കല നമ്മ ചെയ്ല്ലോ അപ്പൊ അത് മനന്റെ ഡോക്ടർക്കെ കൊണ്ട് പോയി പോയി വന്ന കഴഞ്ഞും കുളിക്കാന ഇതാക്കാനൊക്കെ ഉണ്ട് തിരുമ്പാനൊക്കെ ഉണ്ട് ഓ മെഷീനൽ ഇടാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പ ഇനി ഇതൊക്കെ കുളി ഇതൊക്കെ കഴിയുമ്പത്തന് കുട്ടികള് വരും ചെയ്യും കൊറച്ച നേരം നമ്മ കുട്ടികൾ നമ്മുക്ക് അധികമായിട്ടോ ഒന്ന നക്ക് ന്നാലും കൊറച്ചന്ന് നമ്മ ള്ള്തടി ഒന്ന് ഫ്രീ ആയിട്ട് കൊറച്ച് നേരംഇരുന്നാലുള്ള നമുക്ക് മൈയ്ന്റിന് ശരീരത്തിനൊക്കെ ഒന്ന് റിലാക്സ് ആവുള്ളൂ മഴ ആഹ അതെ അതെ മഴക്കണ്ട അവിടെ അങ്ങനെ കാലാവസ്ഥൊക്കെ എങ്ങനെ അല്ല ആ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു പിന്നെ ഇവിട അങ്ങനെ ഇർട്ട് കുത്തി ഇങ്ങനെ വരിന്നല്ലാന്ന് വല്ലാണ്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ല
ഇവിടെന്ന് നാല് പ്രാവശ്യം ഇപ്പ പോയ് തു
ഉ ഉ ചോറിന് ഇപ്പ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനാ വെച്ചാ മീൻ കൂട്ടാനൊക്കെ ഒന്നും എല്ലർക്കും വേണം അതിക്ക ദിവസങ്ങളിലും
ഇവരുടെ മീനാണ് മെയിന് കുട്ടികൾക്ക് മീനും ചിക്കനും ഉമ്മച്ചി ഇക്ക് തിന്നാന് ന്ന ന്നന്ന തന്നാനെയ